ലോ
ഹലോ കേൾക്ക്ല്ലേ?
ആഹ് കേൾക്ണ്ട് ഉം ഓരോരോ പണിലാണ് പാത്രം കഴുകാണ്ട്. കൊറെ മിചറൊക്കെ അവിടെവിടെ വൈകുന്നേരത്തെ മിക്ചർ മതിയറഞ്ഞ്ട്ട് കുറച്ച് ജ്യൂസ് ഉണ്ടാ ക്യനി. അപ്പൊ അത് കുടിച്ചിട്ട് എനിക്ക് മിക്ചർ വേണന്ന് പറഞ്ട്ട്അത് പോയി വാങ്ങിക്കൊണ്ടന്ന്. അതൊക്കെ ആകാത്ത് കള്ഞ്ഞ് അതൊക്കെ അടിചേരി വാരി ഞ്ഞി തെട ഏ
എടുത്ത് പീട്യണ്ടായാലും അങ്ങനെണല്ലോ അറ്യ
ഉം പുസ്തകത്തില് ഇങ്ങനെ പൈസാക്കുവെ.
ആഹ് ബുക്കിലാ വാങ്ങല്.
ഏ ബുക്കിലിങ്ങനെ വാങ്ങലാ എന്നിട്ട് പിന്നെ മൂപ്പര് വരുമ്പോ അങ്ങനെ കൊടുക്കും അങ്ങനാട്ടലാണ് അല്ലെങ്കി ഇപ്പൊ ഈ ആവശ്യ കൊട് ന്നാ ചില്ലറപൈസട്ട്ണമക്ക്.
ആഹ് ആ ആ അതൊരു കെതിയേടല്ലേ ബുക്കില്‌ വാങ്ങ് ണെ.
ക്കല്അല്ലേ. ഇസിബുക്ക് ആവുമ്പോ കൊണ്ടടുത്ത് വാങ്യ മതി മുപ്പര് വരുമ്പോ ആ കൊടുക്ക കുബ ഒരു സംഖ്യണ്ടവും. ആയിരത്ത അഞ്ഞൂറ് ആയിരൊക്കെ ആവുമ്പോ കൊട്ക്കല്.
ആഏ ഒരാഴ്ച ആയിത്തിന് ഒരുങ്ങോ?
ആഹ്
ആഹ്
ഒരാഴ്ചക്കോ ഏയ് ഇനി ഞാൻ എല്ലാം ഇവിടന്ന് വാങ്ങൂല. കുറെ സാധനങ്ങളക്കെ പൊർത്ത് ക്കോകുമ്പം സൂപ്പർ മാർക്കറ്റിന്ന് അവിടുന്ന് ഇവിടന്നൊക്കെ വാങ്ങൂല്ലേ ഇവിടുന്ന് വാങ്ങലേനി ഇവിടെ കൊറച്ച് റേറ്റ് കൂടുതലാ. നമ്മള് കൊറച് റേറ്റ് കൂടുതലാ. അപ്പൊ പിന്നെ ഇപ്പ ചെൽപ്പം അങ്ങാടിന്ന് വരുമ്പോ അവിട്ന്ന് ഇവിടെ മുപ്പര് വാങ്ങണ സ കടെല്ണ്ട് നല്ലൊരു കട അപ്പോ ചെലപ്പോ അയിന്ന് ഞാൻ പോവുമ്പോ പ റെ സാനം ഇനിനെ സാനം മാണട്ടോന്ന്.
ആ അതെല്ലാ സപ്ലൈക്കൊലക്കെ പോവോങ്ങള് സൈനോ അ ഹലോ?
എന്റെ എട്ടത്തി അയ്നൊക്കെ പോകും ഓള്റ
എ
അത് കിട്ടി ഇത് കിട്ടീന്ന് ഇത് പറഞ്ഞാ പറി
ബഡ്ജറ്റിലോ?
അ ഒരു പ
ബഡ്ജറ്റിലാ പോവ.
ത്രപേന്റെ ആരത്തിന് ഇനി പ
ത് കഴഞ്ട്ട് കുറവ്ണ്ടോന്നണ്ടല്ലേ ചെല വാക്ക് മുറിഞ് കൊടുക്കണ്. അപ്പ ഒക്കെയാണ്. ഇപ്പൊ കേൾക്കണ്ട്. നേരത്തെ മുറിഞ്ഞി കേക്കേന്ന്.
എ
ഇപ്പൊ കേൾക്ണ്ട്.
റേഞ്ചിന്റെ പ്രശ്നോ മായ ഉള്ളതുക കൊണ്ട് പറയാൻ പറ്റ വിചാരയാ മായയല്ലേ വിളിച്ചോലൊക്കെ അതന്നെ പറയണ് മഴയല്ലേ പ്രഷ്ണാണ്
എന്നാല് ഇവിടെന്ന് കരന്റ് മഴയായാൽപോവൂലാ ഇങ്ങൾക്ക് പോവോ
ഏ നി പോയാലും ഇൻവേർട്ടർ ഉള്ളത് കൊണ്ട് പേടി ഒന്നും ഇല്ല വെള്ളത്തിന്റെ പ്രശ്നുണ്ടല അവിടെ ഇല്ലാ
ഇവിടെ കരണ്ടുണ്ട് ഇവിടെ അങ്ങ് അങ്ങെ പോല പോയാലും പെട്ടെന്ന് വരും ഇടെ എന്താ ടൗൺ ആയിട്ടേക്കാരം വേണെങ്കിലേ ഇല്ല ഇല്ല
ഏ എ ശരി
ന്നാലും അങ്ങനെ പോയാൽ പെട്ടെന്ന് വരുന്നറിയാ
ഞങ്ങക്ക് പിന്നെ പോകലില്ല ഇപ്പിപ്പോ പോയാലും അറിയില്ലട്ടോ പൊയ്ക്ക്ണോ ഇല്ലേന്ന്ല്ലത് പിന്നെ മോട്ടർ ഇട്ട് നോക്കുമ്പോഴാണ് ഫ്രിജ്മോട്ടറും വർക്ക് ചെയ്യുലാ ഏ മിക്സി ആവും ഫ്രിഡ്ജും മോട്ടറും പിന്നെ വാഷിംഗ് മെഷീനും ഇത്മേ പോവുല അത്ഒക്കെ സെപ്പ്റേറ്റ് ഇതിൽകൊടുത്തക്ക കയ്യൂലാച്ചിട്ടേ പോവുലനിപ്പോ അങ്ങനെ ഓണാക്കി ഇതൊക്കെ വേറെ കൊടുത്ത്ക്കാ കരന്റ്അടുപ്പ് അതൊക്കെ വേറെ കൊടുത്ക്കാ
ഏ അത്ശരി അതല്ല ഇപ്പൊ തൊടക്ണമെഷീനൊക്കെ ഇണ്ടല്ലോഇജ്കണ്ട് ക്ണോ
ഏ
തൊടക്ണ മെഷീൻ ഒക്കെ ഇണ്ട് ജ്ജ് ക്കണ്ട് ക്ണോ അത്
മിഷീനൊക്ക കണ്ട് ക്ണ് ഞാനത് പറഞ്ഞപ്പോ പിന്നെ മറ്റെ ഇബള് വാങ്ങി ഇല്ലേ നമ്മളെ ബിസിനസ് തോള് ആഹ് ഓള് വാങ്ങീണ്ന്നൊക്കെ പറഞ്ഞപ്പോ ഓള് വാങ്ങീ പറഞ്ഞ ഇപ്പളേ ഇന്നോട്റിയാണേ ഇനി അയിന്റെ കമ്മീം കൂടിയാ എല്ലാം മെഷീനാണ് ഇ അയിന്റെ ഒരു കമ്മി കൂടി ഉള്ളു പറയ്ന്ന് ശയിൻക്കര് നമുക്ക് ഇന്‌ ക്ക് അതിനേരം നല്ല നമ്മള് തുടക്കുക തന്നെയാണ് അത്
ഓള് പറഞ്ഞു എന്താന്ന് വെച്ചാല് നമ്മള് പറയ ആ പറഞ്ഞ അതിലൊന്നല്ല നല്ല അതെ എല്ലാം നല്ല വൃത്തിയില് വരും ഓളമാക്കൊന്നും പറ്റൂലാറിയണ്ടേ ഓളമാക്കൊക്കെ എന്താ വച്ചാല് കൈകൊണ്ട് തൊടക്കന്നെപറ്റൂള്ള് നി ങ്ങട് അപ്പൊ ഇത് വാങ്ങി കണ്ടപ്പ പ്പല്ല് ഇഷ്ടമാണ് അറിയണ്ട് ഇപ്പൊ ഓലിമാക്ക് പറ്റാൻ തൊടങ്ങി അത്രയും നല്ല വൃത്തില് നമുക്ക് കിട്ടും എന്നറിയോള് ആ വരും എല്ലാം പൊടിയും മുടിയും എല്ലാം പോകുംന്നറിയണ്ടേ ആഹ് ചിലന്മാർക്ക് അങ്ങനത്തെ പറ്റൂലല്ലേ നമ്മള് തൊട
അല്ല എന്നിട്ട്ഇപ്പോള് വാങ്ങീട്ട് കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ലേ ഇതുവരെ
ഏ ഇതുവരെ പ്രശ്നങ്ങൾ ഓള് പറഞ്ഞ് കേട്ടിട്ടില്ല
ങ് ആഹ്
അത് പൊടിയും മുടീം ഒക്കെ എടുക്കുവോ തൊടക്കുവോ
തൊടക്കും ചെയ്യും അടിചെരേം ഒക്കെ ചെയ്യും കട്ടിറ്റച്ചൊടുക്കൊക്കെ ഉഷാറായി പോവലോ ഇക് ഒരിസം പണ്ട് ഫോട്ടോ വിട്ടന്നീനേ
ഞാൻ കണ്ടു ഒരിസം ഇത്
ആഹ്
ആ വട്ടത്തിലുള്ള സാധനല്ലേ എത്രുപ്പിയാണ് അതിന്
ഓതിൽ പതിമൂന്നാ പതിനഞ്ചന്റെ പക്ഷെ അത് കുറഞ്ഞ തെന്താച്ചാലെ ആഹ് അത്രണ്ട് പിന്നെ എന്റെ അസ്നെ പറഞ്ഞില്ലെ ഹസ്ബന്റ് ഓരോ ഓഫീസ്തേ ഓരോ ഓഫീസർ റിട്ടേഡ് ആയി പോയീന്നു പറഞ്ഞീലെ അവർക്ക് ഓർക് ഗിഫ്റ്റ് കൊടുക്കാൻ ഓര് എല്ലാവരുംപാട വാങ്ങിയതാ സാധന ഇങ്ങട്ട മനേ ഇങ്ങട്ട എത്രാ അനി മുപ്പത്തി എത്രാ വിലാണ്ടാറിയെ അപ്പൊ ഞാ പറഞ്ഞു പടച്ചോനെ, ഇത്രൊക്കെ പൈസ എടുത്ത്ക്കണ്ടാ സാധനം വാങ്ങണ് അറിയേ അപ്പാണ് നല്ലതേക്കാരം ഒന്നുകൂടി ക്വാളിറ്റില്ലാത അതാണ് ഗിഫ്റ്റ് ഓല്ക് കൊടുത്തതന് പറയാണ് മ്മ് അതന്നെ. ഞാൻ പറയന്റെ ഭാഗ്യന്നറിയോ. അത്രയും വിലന്റെ സാധനമൊക്കെ കിട്ടാ മ്മഴ
അപ്പ അത് അത്ര വെല ഉണ്ടെങ്കിൽ മാങ്ങാകജൂല.
ആഹ്, അല്ല ഒല്തേന് പതിനഞ്ചാണ് അത് പറഞ്ഞെ
വാങ്ങ ഉഷാള്ളആക്കം പോലൊക്കെ.
അല്ല പറയാപ്പ തടിയക്ക് കേടാവു ആ സാധനം എന്താ വച്ചാല് നമ്മള് തടി അങ്ങാഞ്ഞാലേ
തടിക്ക് കംപ്ലയിന്റ് ആവെ. നമ്മളിപ്പോ എല്ലാ സുഖം മക്ക് കിട്ടുമ്പോ പിന്നെ നമുക്ക് ഒന്നിനും എല്ലാം മടിയ കരണ എന്ന അങ്ങനെ നോക്കിയതിലെ സൗകര്യം കൂടുന്നതനുസരിച്ച് എല്ലാത്തിനും ഇതായിണ്ണിപ്പം.
അതന്നെ. മറ്റേ പണ്ടത്തെ ആൾക്കാർക്കങ്ങനെ ഇതൊന്നുംല്ലല്ലോ ഇപ്പത്തേക്കെ ചെറിയ ആൾക്കാര് ഇതൊന്നുല്ല്യ ഓർക്കന്നെ ഇതൊക്കെയണല്ലോ.
പിന്നെപ്പം പഴയയാൾക്കൊക്ക ഇതാക്കാനൊക്കെ പാമ്പേഴ്സില്ല തിരുമ്പാനൊക്കെ അറിയാഞ്ഞു ഇപ്പൊക്കെ അത് ഇട്ടുകൊടുക്കല്ലേ.
ആഹ് അതന്നെ മിഷി‌ന് അതിനു വന്നില്ലേ മെഷീന്. അത പോലെ പാത്രമോർണ്നും മിഷീന്ണ്ടെ. മ്മ്. അത്
മ്മ്. ന്റെ ചെങ്ങായിച്ചി അങിനി
വാങ്ങിനാ
ഓൾ വാങ്ങിണ് പിന്നെ ഒക്കെ അയിന്റെ ഉള്ക് ഇട്ടോടുകേലോ. എന്ന കൊറ നേരം കഴിഞ്ഞിട്ട് പാത്രം വൃത്തിയായി വരുള്ളൂ. സമയടുക്കും.
ഏ അങ്ങനെ ഇടലാണ്.
സമയ എടുക്കും പക്ഷെ സുഖാണ് എന്തേലുക്കെ പരിപാടിയൊക്കെ ഇണ്ടായാലമ്മക്ക്.
ആപ്പളെക്കെ തെർക്കാണ്ടാവില്ല. മ്മ് അല്ലാതെപ്പം നമ്മൾ ഒന്നൊക്കെ തിന്ന് മോറുണെന് ഇനി എന്തിനെക്കെയാണ് മെഷീൻ വരു
വെച്ച് ഇട്ടാക്കാനും ഉണ്ടാവും ഇനി കൊറച്ച് കഴിയുമ്പോ നമ്മൾ വിചാരിച്ചതങ്ങട്ട് മുന്നിലെത്തും.
ഇജ് പോയാ?
ആഹ് എല്ലാത്തിനും മിഷീൻ ആവുമ്പോ ഇനി അയിനും വരുന്ന് പറയന്.
ഉം, പയറുപ്പേരി, ചോറ് ന്നങ്ങട് പറയുമ്പ കൊണ്ടൊരിക.
ആഹ, അതല്ല ടൈല് എന്തായവെലെ?
അയിന്റെ ചെറിയൊരു ക്ലീനിങ് പരിപാടിയും കൂടി ഉണ്ട്റഞ്ഞു അപ്പൊ അത് വരണെങ്കില് സമയമെടുക്കും. അയാൾ വരണങ്കിൽ. അയാള് പണി ഉണ്ടാവേ. ഒരു മേസ്തിരി മാത്രാവൂല്ലേ.
ആഹ ആഹ ആഹ ഇനി വേറെന്താവിടെ?
അയാള് വരട്ടെ. വന്നിട്ട് നന്നാക്ക ഒര് യൂണിറ്റാണേ. നിക്ക് യൂണിറ്റാണ് ഒന്നായിറ്റ് അടിച്ചണേയ് അടിക്കണില്ല. ക്ളോത്ത് കൊ ബണ്ടില് ക്ലോത്തുകള് കൊട്ന്നാണ്ട് അടിച്ച് മേക്സിം ചുരിദാറും ടോപ്പുകളൊക്കെ അടിച്ച്ട്ട് ഹോൾസെയ്ലായ്റ്റ് കടകളിലാർക്കി
അപ്പ ഔട്ന്ന് മിഷീന് കൊട്ന്നപ്പോ അയ്ന്ന് ജ്ജ്‌ വെച്ചതാ
ആഹ് അപ്പ അങ്ങനെ കൊറേ നന്നാക്കാൻ കൊടുന്നുണ്ട് ഓൽക്ക് കൊറേ ഓലത്ക്കാക്കീക്ക്ണ്. അപ്പ ഞാന് ചോയ്ച്ചതാണ് ഇൻക്കൊര് മിഷീൻ തരോന്ന്ള്ളത്
അപ്പ തരാന്ന് പർഞ്ഞു. നന്നാക്കീറ്റ് പറയാ അപ്പൊ ഇട്ക്കാന്ന് പറഞ്ഞു അപ്പ പിന്നെ
ആഹ് ഞാന്റെ താത്താനൊക്കെ പർഞ്ഞ് ആഹ് ഞാന്റെ താത്താനൊക്കെ പർഞ്ഞ് അവടെണ്ട് മിഷീന് അപ്പ പയേത്ണ്ടോ ചോയ്ച്ചോക്കോണ്ടീന്ന് പർഞ്ഞ് അപ്പളാ പർഞ്ഞേ ജ്ജ്‌ങ്ങനെ പർഞ്ഞീന്നൊക്കെ പർഞ്ഞേ ഓലെട്തൊന്നും അടിക്കാരില്ലേ അടിക്കാരില്ലാറയേ അപ്പൊ ഒന്ന് ചുരിദാറൊക്കെ അടിക്കണെങ്കില് ഭയങ്കര ബുദ്ധിമുട്ടാണ് അറീണ് ണ്ട് ഹലോ ഹലോ
ഇജ്ജ്‌ കേൾക്കില്ല ആഹ് പ്പ അപ്പൊ ഇപ്പൊ കേൾക്കണ്ട് അപ്പ ക്ക്ണ്ട്
ഏ എടക്ക് റേയ്ഞ്ച് പോണ പ്രശ്നനേനു ഞാൻ അടുക്കളീലേയ്ന്നു ഞാനവ്ട്ന്ന്ങ്ങട് പോന്നു
ആഹ് റേയ്ഞ്ച് അതെന്നേക്കാരം കേൾക്കാത്തൊര് മട്ട് ആഹ്
കേക്ക്ത്തതൊക്കേറയാ
രാത്രിക്ക് ചോറില്ലേ
ന്ന് കഫ്സച്ച് കേച്ചക്കക്ക് അതെന്നെ ഉണ്ട്
ആഹ് ആഹ് ഏതാല കുക്കറിലെക്കലാ
കുക്കറിലെച്ച്ക്കാണ് അല്ലെങ്കി ബിര്യാണി പോട്ട്ണ്ടല്ലോ ഐൽ വെ ഐലൊക്കെ വെച്ചാ നല്ല കാരണം അടീ പിട്ച്ചൂല കു കുക്കറിലക്കെ തായത്ത് വേം പറ്റോലോ ഒക്ക അലുമിനിയം ല്ലേ
ആഹ്
മറ്റത് ബിര്യാണി പൊട്ടില് ആകുമ്പോ പ്രശ്നല്ല ഞ്ഞി പറ്റ്യാതന്നെ അടി എള്പ്പം പോരും ചെയ്യും
ആഹ് നോൺ സ്റ്റിക്കിന്റെല്ലേ നോൺ സ്റ്റിക്ക് ആഹ് ആഹ് ഐനെത്ര കൊട്ത്തു ങ്ങളെദിന്
അത് മൂവായിരത്തി വെൽതാണ് ആഹ് അത് മൂവായിരത്തി അഞ്ഞൂറോ അങ്ങനെ എത്രയോ ആണ് നാലായിരുർപ്പ്യന്റെ അട്തോ അങ്ങനെന്തോ ആണ് ഐന് മ് ഗ്യാസ്മേലെ കരന്റട്പ്പ്മ്മല് ഞാന് ചായ മാത്രം വെക്കൊള്ളു
ഗ്യാസെത്ര പോകും
ഗ്യാസെത്ര പോകാവോ കജ്ജുമ്പോ അട്ത്ത കുറ്റി അത് നോട്ടൊന്നുല്ല ന്നാലും ഇൻക്ക് കൊയപ്പല്ല നിക്കും മ് അട്പ്പത്ത് ചോറെക്കൊയ് ചോറെക്കാഞ്ഞാ പ്പാക്ക് ഇഷ്ട്ടല്ലല്ലോ പ്പാക്ക് ചോറ് അട്പ്പന്നെ വെക്കണം. കുട്ടീണ് ചോറൊന്നും പറ്റില്ല പിന്നെന്തൊക്കെയാണ്
പിന്നെ എന്തന്നാണ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല
ആ എന്നായിക്കോട്ടെ പിന്നെ വിളിച്ചാട്ടോ